ഹലോ ഹലോ ഹലോ കേക്കുന്നുണ്ടോ കേക്കുന്നുണ്ടോ ഹലോ ഹലോ കേക്കുന്നുണ്ടോ ഹലോ കേക്കുന്നുണ്ടോ ഹലോ ആഹ ഉണ്ട് ഉണ്ട് ഇവിടെ മഴ തൊടങ്ങിയക്കയാണേ അപ്പൊ ആയഇപ്പൊ കേക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ ഭയങ്കര മഴാണ് മഴയത്ത്- കുളിക്കാൻ പോയി ആ
ആഹ ഇവിടെ മഴ തീർന്നോ ഇപ്പ നല്ല വെ
ആണോ ആണോ ഇവിടെ നല്ല മഴ തുടങ്ങിയിപ്പം അവനോട് ഞാൻ പുഴെ പോയി കുളിക്കാന്ന് പറയാം അപ്പോഴത്തേക്ക് മഴ തുടങ്ങി അപ്പൊ ഞാൻ പറഞ്ഞ് ഇനി പോവണ്ട ഇനി പെട്ടെന്ന് മലവെള്ളം വന്നാൽ നമുക്ക് അറിയ- ഇല്ലല്ലോ
ആ അതെ ഈ പുഴയൊക്കെ പോയി
ആഹ് വിശ്വസിക്കാം അല്ല അവൻ ഇങ്ങനെ ഇടക്ക് പോ ഇടക്ക് ഒരു ദിവസമൊക്കെ പോവും
ആ കുളിക്കാനായിട്ട് അതല്ല കുട്ടികളെ ഇപ്പൊ പുഴവെള്ളത്തിലൊക്കെ കുളിപ്പിക്കരുതല്ലോ ഓ പ ഇപ്പൊ വെള്ളത്തിൽ നിന്ന് പകരുന്ന അസുഖങ്ങൾ ഇല്ലേ
പെട്ടന്ന് നല്ല മഴ വന്നു ഒളിച്ചുപോകുമ്പോഴാ കുളിപ്പിക്കുക പഴയതൊള്ളങ്ങനെ കെട്ടിനിക്കുന്നാ ആ കെട്ട് ട്ടിനിക്കുന്ന വെള്ളത്തിലൊന്നും അങ്ങന കുളിപ്പി ക്കത്തില്ല ആ പെട്ടന്ന് ഇങ്ങനെ മഴ വന്നു മഴയ
ആ വെള്ളാ ആഹ്‌ പണ്ടൊക്കെ നമ്മളൊക്കെ പോവാരുന്നു വെള്ളത്തിലെ ക്കിങ്ങനെ പുഴേലൊക്കെയേ കുളിക്കാനും തുണികഴുകാനൊക്കെ പഷേ ഇപ്പൊ ഇപ്പഴർക്കും അങ്ങനെ പോകുന്നില്ലാലോ അതോണ്ട് ഞാൻ ചോദിച്ചതാ
ആ ആ ഞാനിപ്പോ സ്ഥിരം പോവാരുന്നു തൊട്ടിലൊക്കെ ആ ആ പിന്നെ കേക്കുന്നില്ലേ ഇപ്പൊ
കേക്കാവോ ടാ
ആ കേക്കാ എനിക്ക് കേക്കാ
കേക്കുന്നി
ആണോ
കോളു വിളിക്കുന്നുമ്പോഴും ചെല സമയത്ത് എനിക്ക് കേക്കാൻ പറ്റത്തില്ല എടക്ക് എടക്ക്കിങ്ങനെ കേക്കില്ല
ആ ആ അവട് ഇന്നെന്താ കറി?
ഇന്ന് ബീഫ് കറിയായിരുന്നു.
ആ ഞങ്ങള് നാളെ വാങ്ങാന്നു വിചാരിച്ചിങ്ങനെ നാളെ ഞായറാഴ്ച്ചയല്ലേ എന്ന് പറഞ്ഞിട്ട് ഇന്ന് മീൻ വാങ്ങി
ഇന്ന് എന്തുവാ ഹസ്ബന്റിനെന്നും ജോലിക്ക് പോണം കേട്ടോ സൺ‌ഡേ മാത്രേ ഓഫ്‌ ഒള്ളൂ അന്നേരം ലാസ് ആ ആ അത്യാവശ്യം സൺ‌ഡേ ഒക്കെ വരുമ്പോ ഞങ്ങള് പറയും ഞങ്ങളെ പൊറത്തെവിടെയെങ്കിലും ഒന്ന് കൂട്ടിട്ട് പോവാൻ പറയും അപ് പ്പോ മിക്കവാറുള്ള സൺ‌ഡേ ഒക്കെ പൊറത്ത് പോവും. അതു കൊണ്ട് ഇന്ന് വേടിച്ച് ച്ചു ബീഫ്ഒക്കെ
ആ ഞങ്ങൾ ഇന്ന് വൈന്നേരം പൊറത്തു ബിരിയാണി കഴിക്കാൻ പോണെന്ന് പറഞ്ഞ് ട്ടിരിക്കാ ഒരു സിനിമക്ക് പോവാന്നു പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു സിനിമക്കൊന്നും പോകണ്ടാ പറഞ്ഞു. അത്ര തിയേറ്ററി പോയി കാ ഇല്ല അത് കാണാൻ പോവാന്നും പറഞ്ഞിട്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു പോവൊന്നും വേണ്ടാന്ന് പറഞ്ഞു.
നല്ല സിനിമയല്ലേ പോയി കണ്ടൂടാര് ന്നോ. ഞങ്ങളും പോയി കണ്ടാരുന്നു. നല്ല സിനിമയാണ്. ആഹ ആന്നോ ഹാ അപ്പൊ ഇന്നിനി പോയാലും പ്രേയോജനം ഇല്ലല്ലോ ഇവിടെയാണെങ്കില് കണ്ടി ട്ട് വന്നിട്ട് കഥ പറയാൻ വ വന്നവരോടൊക്കെ പറഞ്ഞു ആരും പറയണ്ടാ പറയണ്ടാ റ്റിയറ്ററി പോയി കാണണമെന്ന് ലാലേട്ടനോട് ഭയങ്കര ഇഷ്ടവാണേ ആഹ
കൊറേ സിനിമകളെനിക്ക് ഇഷ്ടാണ്
ആഹ അതെ അങ്ങ് അ ഇവിടെ ഹസ് സ്ബെന്റും ഫാമിലി ഫുള്ളും ലാലേ ട്ടന്റെ ഫാൻസാണ് അപ്പോം ലാലേട്ടൻ ന്റെ ഏത് മൂവി ഇറങ്ങിയാലും പോയി
ആ ഇവിടെ ആ അങ്ങനെ പൊറത്ത് പോയി ഇടക്കെടക്ക് സിനിമക്ക്‌ പോകും പക്ഷെ എനിക്ക് മോഹൻലാലിന്റെ സിനിമയൊക്ക ഭയങ്കര ഇഷ്ട്ടാണ് കോമഡി സിനിമകളൊക്ക പണ്ടത്തെ കോമഡികളൊക്കെ എന്ത് രസായിരു ഓ ഇപ്പങ്ങനെ കോമഡി ആൾ ചെയ്യുന്ന ആൾ ക്കാരേയില്ല.
ആദസ് ചിരിയായിർന്നു അ പണ്ടന്ന് പറയുമ്പോ ആ സിനിമ നമുക്ക് വില്ലമ്മാരെ ഒക്കെ കാണുമ്പോ ഭയങ്കര പേടിയല്ലേ എനിക്ക് ഇപ്പഴും പേടിയാണ് ബാബുരാജിനെ ആ ഓരോ ഫിലിമിലും അവറെ മുഖം കാണുമ്പ ഥവാ അ തംന്ന അമ്മടെ മനസ്സിന് ഇപ്പം പക്ഷെ ഇപ്പം ഒരു എല്ലാ സിമയിലും ഓരോ ക്യാരക്റ്റർ വരുമ്പോ പിന്നെ പുതുമുഖങ്ങളാ വരു
ആഹ എനിക്ക് കീരിക്കാടൻ ജോസിനെ ഇഷ്ടവില്ല ഒന്നത്. നരേന്ദ്ര പ്രെസാദിനെ ഇഷ്ട
അഹ്മക്ക് അവരെ ഒക്കെ കാണുമ്പോ പേടിയാ
എനിക്ക് അവരെ ഒന്നും കാണാനേ ഇഷ്ടവല്ലായിരുന്നു ഉം- ഉം
അവ അവരെ ഒക്കെ കാണുമ്പോ തന്ന ന്നെ നമുക്ക് പേടിയാവും ഓരോ സിനിമയിലും ആ ഈ മോഹൻലാലിന്റെ അടുത്ത ക്കെ അവര് നി ത്ത്ന്ന്‌ കാണുമ്പോ നമ്മുക്കങ്ങ ടെൻഷനായി
ആന്നേ ഇപ്പെന്താ സംഭവിക്കാ ഇപ്പെന്താ സംഭവിക്കാന്നും പറഞ്ഞിട്ട് ഇപ്പൊ അങ്ങനെ കോമഡി പുതിയ സിനിമേലൊക്കെയാണേലും കോമഡി നടന്മാരില്ല എല്ലാം നായകമ്മാര
അല്ല നായക
കോമഡി നടന്മാരേയില്ല പണ്ട് ജഗതി, ജഗതീഷ്, ഇന്ദ്രൻസ്, സലീംകുമാറ്, എല്ലാം കോമഡിനടന്മാര് ഇഷ്ട്ടം പോലുണ്ടാരുന്നു. ഇപ്പ എല്ലാം മെയിൻ ക്യാരക്റ്ററ് ചെയ്യുന്നവരാണ്
ആണെല്ലാവരും പിന്നെ ഇവർടെയൊക്കെ സിനിമകള് നമ്മള് പണ്ട് എത്രവട്ടം കണ്ടി ട്ടൊള്ളതാണെങ്കിലും നമുക്ക് വീണ്ടും വീണ്ടും കാണുമ്പോ ചിരിവരുവേം വീണ്ടും നമ്മുക്ക് കാണാൻ തോന്നുവേം ചെ
അ ആ ഇപ്പഴത്തെ സിനിമകളൊന്നു അ ങ്ങനെ തോന്നത്തുവില്ല. ഇപ്പ എല്ലാത്തിനും ഒന്നും ര ണ്ടും ഒന്നും രണ്ടെന്നും പറഞ്ഞ് പൊറകേ പൊറകേ വരുവാ അപ്പ പിന്നെ
ഹ ആഹ്
തി ഒന്നുല്ലേലും ഇപ്പ കണ്ടില്ലേ ആട് വന്നിട്ട്..
ആ ശരിയായിരുന്നു പഷേ ഫസ്റ്റും സെക്കന്റുവൊക്കെ ഇച്ചിരി നല്ലതായ്
ആ അതു കോമഡിയാരുന്നു. എപ്പഴും വന്നാ ചെറ്ക്കൻ ഇവനിരുന്ന് കാണുവാരുന്നു. ഈ മൂന്നു വന്നപ്പം ഒരു കുന്തോം ഇല്ല.
അതെ ഞങ്ങളിവിടെ ഭയങ്കര പ്രതീഷയായിരുന്നു ആട് ത്രീ എറ ങ്ങി അങ്ങനെ ഹസ്‌ബെന്റൊക്കെയാന്നെങ്കിലും വാ നമുക്കെല്ലാവർക്കും കൂടെ കാണാം അങ്ങനെ കണ്ടു വന്നപ്പോ അവസ് സാനം ഇഷ്ടപ്പെട്ടില്ല. എന്തോ ഇത് കഥാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവായിരുന്നു.
കണ്ടു. പക്ഷെ അതെനിക്കിഷ്ട്ടപ്പെട്ടില്ല. പത് പകുതി പല വഴിക്കു പോണു.
ആ അതെ പ കൊറേ ഇങ്ങനെ റ്റെം ടൈം ട്രാവലും എല്ലാം കൂടാവുമ്പം നമ്മുക്ക് തന്നെ ആകെ അങ്ങ് കൺഫ്യൂഷനാ എന്തുവാ എന്തുവാ എന്തുവാന്നോ
ആ കൊറച്ചുപേരിതു പറയും, കൊറച്ചുപേരതുപറയും, അപ്പൊ നമുക്കി
മനസ്സിലാവുന്നില്ല. എല്ലാംകൂടെ കണ്ടിട്ട് ആ പഷേ മോനും മോളും ഒക്കെ ഇരുന്നു ക രേട്ടാ അവര് ഫാസ്ച്ചഞ്ചേഴ്സ് ഫയങ്കര ആരാ രാധ കനായിരുന്നു . അത് ഇറങ്ങിയപ്പോ എനിക്ക് കാണാ - ആ അവര് കടു അവരുടെ നിർദ്ദേശ പെട്ടന്ന് മനസ്സിലായി
പക്ഷെ മൂന്നാം ഭാഗം എന്റെ മോൻ ഇഷ്ട്ടായില്ല അവൻ പറഞ്ഞു ഇതെന്താ അമ്മേ കാണിച്ചേക്കുന്ന ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനാണോ ഇതൊക്കെ ചെയ്തേക്കുന്നെ ചോദിച്ചു
ആ ഭയങ്കര പ്രതീക്ഷ ആയിരുന്നു ആട് ത്രീ എറങ്ങിയപ്പോ
ആ എന്താഷജുപാപ്പൻ ഷാജുപാപ്പൻ ന്ന് പറഞ്ഞു നടക്കുവായിരുന്നു ഇവൻ ആ സിനിമ വന്നാൽ മാറ്റാൻ സമ്മതിക്കത്തില്ല പിന്നെ മിന്നൽ മുരളി വന്ന- പ്പൊ മാറ്റാൻ സമ്മയ്ക്കാതില്ല
ആ അതൊക്കെ ഫുൾ അവരെ മനസ്സിൽ ങ്ങനെ കുന്ന കുറച്ചു നല്ലനല്ല സിനിമ കൾ ആയിരിക്കും ഇത് കുട്ടികൾക്കൊരു ആരാധന ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ട്ടത് എന്നും വെക്കും യോഗ കല്യാണി പ്രിയദർശന്റ യോദ്ധ അല്ല ലോക
ആ അത്
എനിക്ക് യോദ്ധ ഇഷ് മോഹൻലാലിൻറെ യോദ്ധ
ആ എനിക്ക് അത് ഇഷ്ട്ട ജഗതി നെ ക്ക് ഭയങ്കര- ഭയങ്കര ഇഷ്ട്ട ആ ജഗതി യൊക്കെ ആയിട്ട് നല്ല രസല്ലേ ആ ഈ ഫോറെസ്റ്റ് മുഴുവൻ കാടാനല്ലേന്നൊക്കെ പറയുന്നേ ഇപ്പോ വയ്യാതായി
ആ അതെ കഷ്ടം ആക്‌സിഡന്റ് പറ്റിയതിനു ശേഷം എണീറ്റു നടക്കുവോ? കിട്ടോന്നില്ല വീണ്ടെറങ്ങിയിരിക്ക്
ആ വീൽചെയറിലാ അത്രെങ്കിലും ആയല്ലോ തിരിച്ച് കിട്ടിയല്ലോന്ന് തിരിച്ച് കിട്ടിയെല്ലോന്നങ്ങ് സമാധാനിക്കാം കൊറെ കാലം കൂടെ ഒണ്ട് ന്ന് പറയാല്ലോ എനിക്ക് അതെ പോലെ നേരറിയാൻ സി ബി അയ് ക്കത്തൊക്കെ ഇഷ്ട്ടാണ് ആ ഹലോ ടാ ട കേറി വാ മഴ ആ എന്താ സലീംകുമാർനെ ആണെങ്കിലും ഞാൻ മലവർണെ ഏതോര് സിനിമയിലില്ലെ ജയ ജയസൂ എന്നോട് തന്നെ. ഞാൻ മനപ്പൂർവന്ന് പറഞ്ഞിട്ട്. അങ്ങനൊക്കെ കൊറേ കോമഡികളുണ്ട്. പിന്നെ കല്യാണ രാമ
അ പിറ്റെസായിരുന്നു സലികുമാറ് മെ ര് ചിലൈടക്കല്ലായിരുന്നോ. ആ നമ്മളിങ്ങനെ ഒത്തിരി ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ ഇങ്ങന നമ്മള് നമ്മടെ മനസ്സ്
ആ. ആ. നമുക്ക് ഇഷ്ടൊള്ളാളാവുമ്പ ളേയ് പക്ഷെ എനിക്ക് പണ്ട്. ഏ ഇവരൊക്കെ കൊറെ മുന്നേ മരിച്ച അവരൊക്കെ എന്ത് ഇങ്ങൻ ത്തെ അവരൊക്കെ മരിച്ചപ്പോ എനിക്ക് കൊഴപ്പൊന്നു ഇല്ലായിരുന്നേ.
ആ ഇന്നസെ
ആ. ആ ഇപ്പെന്തെക്കെ
പക്ഷെ എനിക്ക് ഞാൻ മോളെ ഏ ഡെലിവറി സമയത്തായിരുന്നു മൂത്ത മോളുടെ ഡെലിവറി സമയത്തായിരുന്നു കലാഫ മണി മരിച്ചത്. എനിക്കത് ഫയങ്കര വെഷമമായിരുന്നു. എന്തോ നമ്മുടെ വീട്ടിലുള്ളവർ എൻ്റെ ആരോ മരിച്ച പോലൊ ഒരു ഫീലിംഗ് ആയിരുന്നു.
ആ ആ. ചെലര് മരിച്ച അങ്ങനാ
ആ. ച്ച് ഇപ്പോഴും അങ്ങനെ. നമ്മക്ക് ആ പാട്ടുകളൊക്കെ കേക്കുമ്പോ ണ്ടല്ലോ നമക്ക് മ മരിച്ചോ ആ അതെ അതെ. മരിച്ചെന്ന് പോലും നമു
അ ആ
നമുക്ക് മനസ്സിൽ വിചാരിക്കാൻ പറ്റില്ല. അത കണക്ക് നമ്മളെങ്ങനെ മാമനെൊക്കെ ഭയങ്കര ഇഷ്ട ടായിരുന്നു മാമ മരണത്തിന്റെ സമയത്തൊക്കെ ആ അതെ അത് കണക്കന്നെ
ആ. നല്ല നാടൻ പാട്ടുകളൊക്കെ. അ. ആ. നമുക്ക് കേട്ടിരുന്ന് പോവും. ചാലക്കുടി ഇതൊക്കെ പറഞ്ഞിട്ടങ്ങോട്ട്. ആ. ആ. അതേമാതിരി ഇപ്പൊ അങ്ങനെ കോമഡി ചെയ്യാന ഇപ്പൊ പഴയ നടന്മാര് ജഗതിയൊന്നും ജഗദീഷ് ഒന്നും ഇപ്പൊ കോമഡിയും ചെയുന്നില്ല. അവര് സീരിയസ് ക്യാരക്ടറ ചെയ്യുന്നേ. ആ. ഹലോ ഹലോ മ്മ്
വ്ടാ
ഞാൻ വിളിക്കാട്ടോ കേക്ക്ന്നില്ലാട്ടോ ന്നശെ ശരിയേ ഹലോ ഞാൻ വിളിക്കാവേ കേക്ക്ന്നില്ല വെല്ലോർടെ ഇതാണ്
ഹെലോ